ഹലോ
ഹലോ
ആഹ
കേക്കുന്നില്ലേ ആഹ പറ ആ ആഹ് പിന്നെന്താന്ന് വർത്താനം സുഖം തന്നെല്ലേ ഉം ഇന്ന് കുട്ടികളല്ലോ
കുട്ടികളുണ്ട്
അതെ ഇന്ന് ലീവായൊണ്ട് വീട്ടി തന്നെ ഉണ്ടാവല്ലെ
ഇല്ലല്ല കുട്ടികളൊക്കെ വെൽതാ എനിക്ക് അമ്പത് വയസായി.
ഓ അതെയാ നല്ലതന്നെ കല്യാണം കഴിഞ്ഞാ കല്യാണം കഴിഞ്ഞാ
ആഹ് മോളുടെ കല്യാണം കഴിഞ്ഞു മൂ മൂത്ത രണ്ട് പയ്യന്മാ അവര് മോള് മൂന്നാമത്തെയാ മോളെ കല്യാണം കഴിഞ്ഞാ അവക്കൊരു കുട്ടിയായി അവള് വിടെ ണ്ട്
അതെ ആഹ് ആഹ എല്ലാരും വീട്ടിൽ തന്നെ ഇണ്ടാവ
ആ അയ്‌ന് മോന് വെൽഡിംഗ ആണ് അവൻ ബാംഗ്ലൂരായിരുന്നു അവൻക്കിപ്പോ ചെർതായിട്ടൊരു ആ ചെറുതായിട്ട് സുഖല്ലാ ർഞ്ഞ പ്പൊ ഡോക്ടറെ കാണിക്കാൻ വന്ന ഒ ർ ങ്ങി എണീറ്റിട്ടില്ല. രണ്ടാമത്താള് വെളി യിലാണ്. ഇക്കയും ഇവ്ടില്ല. ഇക്കയും ഒക്കെ പണിക്ക് പോയിരിക്കണു എന്തന്താ വിശേഷങ്ങളൊക്കെ പറയൂ
വർക്ക് എന്താന്ന്
വർക്ക് എനിക്കോ ഹസ്ബൻഡിന് സൈക്കിൾ പണി കൂലിപ്പണിയ ഏ ഇല്ല ഞാൻ വെറുതെ വീട്ടിലിരിക്ക
വീട്ടിലിരിക്കുന്നല്ലേ ഞാന എവിട പോക്കൊന്നുംല്ല ഇവിടെ തന്നെ ചെറിയ കുട്ടികളാന്ന് മൂന്നാളന്നെ മൂന്നാള്.
ഉം പഠിക്കുന്ന ര രണ്ടാള് രണ്ടാം ക്ലാസ്സില് ഒരാള് യു കെ ജിയില്.
ഓ ആളെന്താ പണി
ആ ഹസ്ബൻഡിന് കല്ലിന്റെ എല്ലാം പണിയാന്ന്
എന്തിന്റെ പണി
കല്ലിന്റെ കല്ല്
ആ ആ ആ ഓക്കെ ഓക്കേ ഓക്കേ വീട്ടില് വേറെ ആരുണ്ട്
വേറെ അമ്മീം ണ്ട് ഹസ്ബൻറിന്റെ അമ്മീം ണ്ട്. വീട്ടില് അപ്പൊ ഞാൻ ഇപ്പാടല്ലാ ഇ ള്ളത് ഇപ്പ എന്റെ വീട്ടിലാ ഇള്ളത്. ഇന്നലെ രണ്ടൂസം ലീവ് അല്ലേ സ്കൂള് ഇല്ലല്ലോ അതോണ്ട് ഞാൻ വീട്ടില് വന്നിട്ടാ എന്റെ വീട്ടില് വന്നിട്ടാള്ളത് നാളെ ഇപ്പൊ തിരിച്ചക്കും പണിയ ആ ഭക്ഷണം എല്ലാം കഴിച്ച് ഇനിപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണത്രേ
ആ ആയില്ലേ ഉച്ച
ആഹ ആയിന് ചോറും കറിയല്ലോ ആയപ്പ
എന്താ സ്പെഷ്യല് വീട്ടി
വീട്ടി പോയപ്പോ വീട്ടിൽ അങ്ങനെ സ്പെഷ്യൽ ല് ഇന്ന് വൈകുന്നേരം വരുമ്പോ മാ ങ്ങുമായിരിക്കും
അതെല്ലെ ആ ആ ആ ഇവിടെ പിന്നെ മോള് ന്ന് മുട്ട ബിരിയാണി വെച്ചിരിക്ക
സ്പാഷല് ആഹ ആ ആ അവിടെ പിന്നെ ഒക്കെ വെക്കും ബിരിയാണി ഒക്കെ വെക്കും അപ്പോളന്ന വെച്ച് വെച്ചിരിക്കാം കാലത്ത് ചപ്പാത്തിം
മൂന്നാളും പെൺ പെങ്കുട്ടിയളാ
രണ്ടാണും ഒരു പെൺകുട്ടി മൂത്ത രണ്ടും ആമ്പിള്ളേരാ പെൺകുട്ടിയും താഴെ അവള് കല്യാണം കയിഞ്ഞ് കെള്ളം കഴിഞ്ഞൊ ഒരു കുട്ടിയായി. രണ്ടു പരും പെണ്ണേട്ടിട്ടില്ല. പെണ്ണ് നോക്കി ക്കൊണ്ടിരിക്കുന്നു. പെൺകുട്ട കിട്ടിയിട്ടില്ല പെൺകുട്ടിയെ നോക്കണ്ട് മൂത്ത ആൾക്ക് മുപ്പത് വയസായി. പെൺകുട്ടിയെ കിട്ടിയിട്ടില്ല. പെൺകുട്ടികളൊന്ന് കിട്ട കിട്ടാൻ വഴിയില്ല ഒക്കെ കൂലിപ്പണിക്കാർക്കൊന്നും അ റങ്ങണില്ലേ പ്പൊ.
ഇപ്പയ്ത്തെ പെമ്പളേർങ്ങ തന്നെ നടപ്പന്ന് അതെ ഇപ്പഴത്തെ പോ പിള്ളേർ അങ്ങനെ വന്ന നടക്കന്ന് വേണ്ട വേണ്ട
കൂലിപ്പണിക്കാരെ വേണ്ടാന്നാ പറേണേ
അതെ അതെ കല്ലടിക്കും അങ്ങനെതന്നെയാന്നു പറയുന്നത് ഉം ഉം
ഗവൺമെന്റുജോലിക്കാരെ നമുക്ക് തപ്പിപിടിക്കാൻ കിട്ടില്ലല്ലോ ഗവൺമെന്റുജോലി കിട്ട കിട്ടെണ്ടേ വെരലിലെണ്ണാവുന്നവർക്കല്ലേ ഗവൺമെന്റ് ജോലി യുണ്ടാവുകയുള്ളൂ
വേറെ തരൂല്ലാ നമുക്കങ്ങനെ വേണ്ടിതരും
അതന്നെ നമ്മളുപഠിപ്പി നമ്മളു കൂലിപ്പണിയാണെങ്കിലും പഠിപ്പിക്കാൻ തയ്യാറായിരുന്നു അവർക്കുവേണ്ട. പഠിക്കാൻവയ്യാ ഓരു പണിക്കുപോയി എന്തുചെയ്യാൻപറ്റും ഉം.. എന്തോന്നാ വേറെ വിശേഷങ്ങള് കൃഷിയും കാര്യങ്ങളൊക്കെയുണ്ടോ നിങ്ങൾക്ക്
ആ അങ്ങുണ്ട്കൃഷി ഇവിടെ പിന്നെയങ്ങനെ സ്ഥലമൊന്നുമില്ല അങ്ങാന് ഹസ്ബന്റിന്റെ വീട്ടിൽ സ്ഥലമെല്ലാമുണ്ട് അപ്പൊ അവിടെ ഞാനിപ്പം മഞ്ഞോളോ ഇഞ്ചിയോ യൊക്കെനട്ട് നട്ടിട്ടൊണ്ട് പച്ചക്കറികളുണ്ടായേനെ ഇപ്പൊ മഴയായതു കൊണ്ടുപിന്നെ പച്ചക്കറികളൊന്നും ഇപ്പം ഇല്ല പച്ചമൊളക് അങ്ങനത്തെയെല്ലാമോണ്ട്
ഉം ഉം ഉം നമുക്കൊരു കൃഷിയുംകാര്യങ്ങളൊന്നുമില്ല ഉം ഉം ഉം നമുക്ക് അഞ്ചുസെന്റുസ്ഥലം പോലുമതിനു നല്ലൊരു കുഞ്ഞുവീട് എന്നാലുംഞാനത്യാവശ്യം വേണ്ട ചെടികളൊക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്
ആ എന്റെ ഇവിടെ അമ്മേൻറ്റേ അമ്മാന്റേ വീട്ടിലങ്ങനെയാണ് അത്രയേ സ്ഥലമുള്ളു നാലുസെന്റാണ് അതിനകത്താന്ന് വീടും അപ്പൊ അങ്ങനെ കൃഷിയൊന്നും ഇല്ല
പറങ്കിയുണ്ട്, നെല്ലിക്കയുണ്ട് കറിവേപ്പുണ്ട്, പയറൊക്കെയുണ്ട്, ആത്തക്കയുണ്ട്, ചാമ്പങ്ങയുണ്ട്, മുരിങ്ങയുണ്ട്. ഇതൊക്കെയൊണ്ട് ഇതൊക്കെ ഞാൻ അതൊക്കെ ഞാൻ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഉണ്ട് കായുണ്ട് നെല്ലിക്കാമാത്രം കായിച്ചില്ലാട്ടോ ഉം ബാക്കിയെല്ലാം ഒരു വിധം. ചാമ്പങ്ങായും കായിച്ചുനിൽക്കയുണ്ട് പേരക്കാകായ്ച്ചു കായ്ച്ചു കഴിഞ്ഞു.
ഓ അമ്പഴക്കായിഷ്ടം പോലെയുണ്ട് പേരക്കയാ കൂടുതല്
അതല്ലേ പേരക്കാ കഴിഞ്ഞു അതു പേരക്കയെപ്പഴും കായാ പൂവും കായും മെല്ലാംകഴിഞ്ഞു. ഇപ്പൊ നാരങ്ങ, ഇപ്പൊ ചെറു ആ ഇതൊരു ഇവിടത്തെ പേരക്കായതുപോലെയായിരുന്നു എപ്പഴും പേരക്കായായിരുന്നു ഇപ്പോ ക അപ്പൊ കമ്മിയായി ആ നമുക്ക് ബ്ലോക്ക്ന്ന് തൈ കിട്ടിട്ടില്ലാ ആ അങ്ങനെവെച്ചതാ ഇപ്പൊ നാരങ്ങയുണ്ട് നാരങ്ങാ ഒരു സീസൺ കഴിഞ്ഞൊള്ളു രണ്ടാമത്തെ സീസണില് നാരങ്ങാ പൊടിച്ചു നാരങ്ങ നാരങ്ങ വന്നൊണ്ട്
ഇത് ചെറുനാരങ്ങായാ ആ നല്ലതുതന്നെ അതിലും നല്ലതല്ലേയിത് കിട്ടിയാ വിറ്റാ നല്ല പൈസയല്ലേ നാറുങ്ങക്കെല്ലാം
അതിയായ കാശുകൊണ്ട് വിറ്റൊന്നു മില്ല. നിറയെആൾക്കാരു പറിച്ചപ്പോ ഈ പരിസരത്തുള്ളവരൊക്കെവന്നു ചോദിക്കുമ്പൊ ഒക്കെയവര് പറിച്ചിട്ടുപോയി ഇനി കഴിഞ്ഞാ, അടുത്ത പ്രാവശ്യ മിപ്പകായ്ച്ചിണ്ട്. രണ്ടാമത്തെകായ്ച്ചിട്ണ്ട്. ഇനിയടുത്തവർഷം നോക്കാം
ഒന്നിനുതന്നെ അഞ്ചു ർപ്പികാ, അഞ്ചുരൂപയെങ്ങാനുമുണ്ട് ഒന്നിന് ഞാൻ
ഇവിടെ, ഇവിടെ വണ്ടീന്മേൽ ആൾക്കാരു വരുമ്പോ ചെറുനാരങ്ങാ മരം കണ്ട്ചെറുനാരങ്ങാ കൊടുക്കണോ ചോദിച്ചു ചാമ്പങ്ങായെല്ലാം കഴഞ്ഞു. അപ്പൊയെന്താ വില ചോദിച്ചപ്പോളവരു വിലയൊക്കെ പറഞ്ഞു പിന്നെനിങ്ങളിതു വലിച്ചിട്ടുവെക്കു അപ്പൊ കാറാകുമ്പോഞങ്ങള് വണ്ടിവരുമ്പം തന്നാ മതിയെന്നു പറഞ്ഞ് സത്യം പറഞ്ഞാലെനിക്കിഷ്ടം പോലെ, വിൽ പറിച്ചുവിൽ അമ്മ ചെയ്തില്ല. നമ്മൾ ആദ്യായികായ്ച്ചല്ലേ പോട്ടെ, ആൾക്കാരു കൊണ്ടുപൊയ്ക്കോട്ടെ ഇനി അടു ഒരു പ്രാവശ്യക്കൂടെ നോക്കാം. ആ.. ആദ്യം കായ്ച്ചതൊക്കെ ആൾ അതന്നെ ആദ്യായി കായ്ചതൊക്കെ ആൾക്കാരു കൊണ്ടുപോട്ടെ യെന്നുവിചാരിച്ചു ഇനിയും കായ്ക്കുമ്പോ നമുക്ക് കൊട്ക്കാ എട്ക്കാലോ
അതെ തെ
ഇപ്പളും എടേലൊക്കെ ഓരോന്നോരോന്ന് നിക്ക്ണ്ട്
കഴിഞ്ഞൊല്ലം വെണ്ടക്കെല്ലാം നട്ടി വെണ്ടക്ക കൃഷി നട്ട് ഒരുപാട് നട്ടീന് ഇണ്ടായിനി ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് കിലോ എല്ലാം കിട്ടും അപ്പൊ ഞാനതെന്നെ വിറ്റ് കൊറേയാക്കെല്ലാം അപ്പറും ഇപ്പറും കൊറേയാക്കെല്ലാം പിന്നെ പിന്നെ വിജാരിച്ച് എന്തിനാപ്പം കൊടുക്കുന്നേ പീടിയേ കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ പൈസ
അതെ ഞാനൊക്കെ വെക്കാറുള്ളാണ് വെണ്ടക്കിം വഴുതനങ്ങിം ക്കെ ഒക്കെ വെക്കാറുള്ളാണ് പക്ഷേ പ്പൊ തൈ കിട്ടയില്ല പ്പ ഞങ്ങടെ തൊട്ടടുത്താ കൃഷിഭവൻ പോ നോഇണ്ട് പോയി വങ്ങിച്ചിട്ട് വരണം വെക്കണം വെണ്ടക്കയും വഴുനങ്ങയൊക്കെ ഇവിടെക്കെ വെച്ചതോണ്ടിന്നു വെണ്ടക്കയും വഴുതനങ്ങയൊക്കെ ഞൻപറഞ്ഞു വെച്ചുകൊണ്ടിരുന്നോ
അതെ അതെ നമ്മുക്ക് നമ്മളാവശ്യത്തിന് തന്നെ കിട്ടുവല്ലോ
അതെ അതെ അതെ ഉണ്ട് കോവയ്ക്കുയുണ്ട് കോവയ്ക്ക പയറൊക്കെ ഞൻ വെച്ചോണ്ട കോവയ്ക്ക വള്ളിൽ മൂന്ന് കോവയ്ക്കൊക്കെ ഉണ്ട് റോബസ്റ്റ് റോബസ്റ്റ് കുലച്ചിട്ടുണ്ട്.
അ ആ വാഴ നമുക്ക് നിക്കുന്നേയില്ല എല്ലാം നമുക്ക് എന്താഇപ്പൊ വയൽക്കര ആയൊണ്ട് ഉം വയൽക്കാരയൊണ്ട് വെള്ളം കേ വെള്ളം കേറുന്നല്ല അപ്പൊ നെലോ പിന്നെ ഇതാ ഉറന്നിട്ട് പൊരിഞ്ഞു വീണുവന്ന്
അതെ ഇവിടെ നമ്മളുടെ ഞാൻ ഉമ്മറത്തന്നെ വെച്ചോടുത്തു ഉമ്മറത്തന്നെ വാഴവെച്ചു രണ്ട് മൂന്ന് കൊല വെച്ചു പിന്നെ അതിന്ന് കന്ന് കിട്ടിയപ്പോ അതിനൊക്കെ പുഴക്കി ബാക്കിൽ അവിടെ കൊണ്ട് വെച്ചപ്പോ അതൊക്കെണ്ടായിട്ടുണ്ട് ഇപ്പൊ ബേകില് വെച്ചൊരെണ്ണം കൊലച്ചിട്ടുണ്ട് ഉണ്ട് കായുണ്ട് ഒരുകൊല കൊലച്ചിട്ടുണ്ട് രണ്ടാമത്തെ കൊലക്കാറായിട്ടുണ്ട്, റോബറ്റ് ഉണ്ട്
അതെയ നമ്മൾക്ക് പൂവാനാന്ന് പൂവൻ പഴം
അതെ എനിക്ക് അതിന്റെ കന്നാണ് വേണ്ടേ അതിന്റെ കന്ന് ഒരാളോട്ഞാൻ ചോദിച്ചിട്ടുണ്ട് അത് കിട്ടിയ കൊണ്ട് വെക്കണം ഇത് റോബസ്റ്റ ആ ഇങ്ങേരു പോവല് ഉം അല്ല ഇവിടെ ഉണ്ട് എവിടെടെ
അത് കൃഷിഭവനിൽ എല്ലാം പോയാല് ഉണ്ടാവും വാഴത്തയ്യെല്ലാം ഉണ്ടാവും
ആ വാഴതൈപിന്നെ ഒന്ന് വെച്ചാൽ മതി, നമുക്ക് ഒന്ന് വെച്ച് പിടിച്ചു കിട്ടിയാല് മതി അതെ അതിന് ഇപ്പൊ റോബസ്റ്റ് അങ്ങനെ വരുന്നില്ല റോബസ്റ്റ് ഒരെണ്ണത്തിൽ രണ്ടെണ്ണം അല്ലെങ്കിൽ മൂന്നെണ്ണം ഇല്ല അത് ആരങ്കിലുമൊക്കെ ആ നമ്മുടെ മറ്റേ കായകള് പോലെ റൊ അങ്ങനെ പിള്ളവരില്ല, ഈ റോബസ്റ്ററ്റിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണം കൂടുതൽ വരില്ല അ പിള്ള മൂന്നെണ്ണം ഉണ്ട് അത്യാവശ്യം മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം ചിലപ്പോ ഒരെണ്ണം അത്രയേ വരുള്ളൂ
അതെ അ നമ്മള ഇണ്ടായി, മുന്നേ നമ്മള് വെച്ച പക്ഷെ ആയിട്ടില്ല
ആ എന്റെ കാച്ചു നല്ലോണ്ണം കാച്ചു ഞാൻ ര ഒരിക്കെ വിറ്റു ഒരിക്കെ റൊബസ്റ്റ് വിറ്റു. ഒരു പത്ത് രൂപ കിലോ ഉണ്ടായിരുന്നു അപ്പൊ വിറ്റു. ഇവിടെ ആരു ഉണ്ടായിരുന്നില്ല കഴിക്കാണ്ടായിരുന്നില്ലേ അപ്പൊ ഞാൻ വിറ്റു. വെറുതെ അതാണെങ്കിൽ ഒരു
അതെ പിന്നെ അതെ അത് വേഗം ഇതായി പോവും.
ആഹ ചീഞ്ഞു പോവും
നമ്മള് കട പീടിയൽ നിന്ന്തന്നെ വാങ്ങുമ്പോ അങ്ങെനെതന്നെല്ലേ വേഗം ചീഞ്ഞു പോവും വാങ്ങി രണ്ട ഒരു ദിവസം തന്നെ അത് തിന്നണം തിന്ന് തീന്നട്ടില്ലേ പിന്നെ തിന്നാനും കയ്യില്ല
ആ അത് കാരണം ഞാനപ്പൊ എന്ത് ചെയ്തു വേഗം അതിനെ വിറ്റു. നമുക്ക് രണ്ട് മൂന്ന് ചീർപ്പങ്ങന അരിഞ്ഞെടുത്തി ടക്കിയോന്ന് വിറ്റു നമു ആവശ്യന് എടുത്തിട്ടേ ബാക്കി കൊടുത്തു. അങ്ങനെ ചെയ്തു, ആ അങ്ങനെ ഫോണ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇനിയിപ്പോ ഭക്ഷണം ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞു ഇപ്പോ അടിക്കണം തുടക്കണം അലക്കണം കുളിക്കണം കുറച്ചു പണിയും കൂടി ഉണ്ട്. ഇല്ല കാലത്ത് കഴിഞ്, കാലത്തെ പണി കഴിഞ് ഉച്ചക്കത്തെ മോനും മോളൊന്നും ച്ചു. ഇനി എനിക്ക് വൈന്നാരത്തിന് മീൻകറി ആ ഞാൻ ബിരിയാണി ഒന്നും കഴിക്കുല. എനിക്ക് വേറെ ചോറ് വെച്ചു, ഇനിപ്പം അത അവര് ക മോളും മോനും കഴിക്കുള്ളൂ, ഞാൻ കഴിക്കൂല.
ആ മോള ഹസ്ബൻഡ് ഇവ്ടെ നാട്ടിതന്നെയാ മോള നാട്ടിതന്നെയാ
ആ അല്ലല്ല ആള് വെളീല മോള ആള് വെളീല ഉം അവളിപ്പോ അവിടെ ആയിരുന്നു അവൾക്ക് പി ജി എക്സാം ഇണ്ട് വ ന്നിട്ടവള് പി ജിക്ക് പഠിക്കണ്ട് എക്സാമിന് വേണ്ടി വന്നതാ പഠിക്കാൻ വേണ്ടി വന്നതാ ഇനിയിപ്പൊ അവൾക്കൊരു ഇന്റർവ്യൂ ഇണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അവള് പോകൊള്ളു. മുപ്പതാംതീയതീം ആറാന്തിയൊക്കെ ഇന്റർവ്യൂ ഇണ്ട് അത് കഴിഞ്ഞിട്ടെ അവള് പോകൊള്ളൂ.
അഹ് ആഹ് ആഹ് പിന്നെ എന്താടി വിശേഷം മഴയലിണ്ടാ മഴയെല്ലാം കൊറവാന്നല്ലേ ഈ പ്രാവിശ്യം. മഴ മഴ മഴയിണ്ടാ
ദേ മഴ നല്ലോണം കാറ് മൂടിക്കൊണ്ട് നിക്കെണ്ട് ഇപ്പൊ പെയ്യും പെയ്തു. ഞാൻ തുണിയൊക്കെടുത്തു അപ്പളേക്കും വെയിലൊറച്ചു വീണ്ടും കൊണ്ടി ട്ടെന്താ വീണ്ടും നാ നാല് ഭാഗം കറുത്ത് നിക്കെണ്ട് മഴ അപ്പ പെയ്യും പറഞ്ഞ്നിക്കെണ്ട് മ മഴ പെയ്യും പെയ്യുംമ്പ നമ്മ തുണിയെടുക്കാ ഇടുക തുണി നമ്മുടെ സമയം മുഴുവൻ എന്തിനാ പോണെ ഒരു പണിയും നടക്കില്ല. തുണിയടുക്കലും ഇടലുവാണ് സമയം പോണേ.
മഴ ഇന്നലെ രാവിലെ ചെറുങ്ങനെ പെയ്തരുന്നു പിന്നെ അങ്ങനെ മഴയൊന്നും ഉണ്ടായിത്തേയില്ല
അന്നെ ആ പിന്നെ കാര്യല്ലേ അപ്പ എന്ത് ഇപ്പ മൊത്തം ഇരുട്ടും മൂടി കൂടെ നക്കണ്ട് ഇപ്പൊ പെയ്യ്മേട്ടം നിക്കണ്ട്
അതെ അതെ അ നമുക്ക് മഴക്കാറൊന്നുംല്ല നല്ല വെയിലാന്ന് ഇപ്പൊ ഇട-
അത അതാണ് ഈ അസുഖങ്ങളൊക്കെ വരണതേ വെയിലും മഴയും കൂടി വരുമ്പോൾ ഈ അസുഖങ്ങൾ കൂടണതേ കാലാവസ്ഥ ഇതാവുമ്പോൾ നമുക്ക് അസുഖങ്ങൾ കൂടിയും കുറഞ്ഞോണ്ടിരിക്കണുന്നത് യാത്രക്കെ പോവാറുണ്ടോ യാത്ര പോകാൻ ഇഷ്ടാണോ
യാത്രയയൊന്നും അങ്ങനെ പോകില്ല എവിടെയെങ്കിലും അമ്പലങ്ങളിൽ ഇങ്ങനെ പോകും
അതെ നമ്മുടെ സമയായിട്ടോ പത്ത് പത്ത് മിനിറ്റ ഉള്ളൂ സമയമായി കട്ട് ചെയ്യണെ അല്ലെങ്കിൽ ഒരു പോരും ഓകെ കട്ട്‌ ചെയ്തോട്ട കട്ട്‌ ചെയ്തോ ഓകെ കട്ട് ചെയ്തോ